കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞോ.
കേക്കുന്നുണ്ട്. ആഹ് ചോറൊക്കെ കഴിച്ചോ?
ചോറൊക്കെ കഴിച്ച്. ഹലോ. ചോറകേ കഴിച്ച്.
എന്താ പരിപാടി.
രാവിലെ എന്നത്തെള്ള പരിപാടി. രാവിലത്തെ രാവിലെ എന്നത്തേ കണക്കുള്ള പരിപാടികളായിരുന്നു. രാവിലെ ആഹ് രാവിൽത്തെ ആഹാരം ഉണ്ടാ കി. പിന്നെ ഉച്ചക്ക് ചോറ് കറികളൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകിട്ട് ചായ. ഉം ചായയൂടെ കൂടെ ഇന്ന് ഞാന് ആഹ് ഉണ്ണിയപ്പ ണ്ടാക്കി.
ഉണ്യപ്പൊ?
ഉണ്ണിയപ്പ. ഇവിടെ എല്ലാവർക്കും ഉണ്ണിയപ്പ ഇഷ്ടവാ.
ആണോ. ആഹ് എങ്ങന ഉണ്ടാക്കി ഉണ്ണിയപ്പം.
ഉണ്ണിയപ്പം ആഹ് ന്ന് പച്ചരി ഉണ്ടല്ലോ.
ആഹ്
പച്ചേരി. അറിയാവോ പച്ചരി. ഒരു ഉം പച്ചരി എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ് പച്ചരി ആഹ് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കുതിർക്കണം. രാവിലെ വെള്ളത്തിടണം. വെള്ളത്തിട്ട് കുതിർത്ത് അഹ്ടണം. എട്ട് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വെള്ളത്തിടണം. വെള്ളത്തി ഇട്ട് ഇത് കുതിർത്തിട്ട് ആഹ് ഇത് ആഹ് നമ്മള് മിക്സിയിലിട്ട് പൊടിക്കണം.
ആഹ്
മൻസിലായി. മിക്സിൽ അരി പൊടിക്കണം. പൊടിച്ച് ആഹ് പൊടിച്ചിട്ട് അതിനകതൊട്ട് ശർക്കര നമ്മള് ശർക്കര ഒരു ഗ്ലാ ഒരു അര കിലോ ശർക്കരയ്ക്കകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കണം.
ചൂടാക്കണം ആഹ് പാനി പോലെ ആക്കണോ?